ഹലോ
ആം കേൾക്ക ആ കേൾക്കുന്നുണ്ട് അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട് പിന്നെ എന്താണ്
ചായ ഒക്കെ കുടിച്ചോ
ക്ക് ഓ ഇല്ല ചായെനെ ഇപ്പ കു കുട്ടികളൊക്കെ വന്നിട്ട്
അഹ് വിന്നിട്ടല്ലേ ആ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലൊണ്ടോ സ്പെഷ്യല്
ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ കാണിക്കാറില്ല വന്നാല് ഞാന് പിന്നെ ചോറ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം ഞാൻ കാണിക്കാറുള്ളൂ കണ്ടാ പിന്നെ അവ ഒരു ഭക്ഷണം കഴിക്കില്ല ആ
ഇവിടെയും കുഞ്ഞ മക്കളൊക്കെ വരണെങ്കിലേ അതെ അതെ മ്മ് അവര് കഴുക്കാനുള്ള സമയത്ത് നമ്മൾ ഇത് കൊടുത്ത് ആ അത് അതിവേണോന്ന് പറഞ്ഞു വാശി പിടിക്കും പിന്നത് കി ട്ടിയാല് ഉം കാര്
മറ്റേ ബാപ്പ ഭക്ഷണം കഴിച്ചേൻ്റെ ഓര് ഇത് കഴിച്ച് ഒരു വിശപ്പ് അടക്കും പിന്നെ വേണ്ടി വരൂല അപ്പൊ ഞാൻ പറ ഇല്ലേ ഇല്ല
ഇല്ല്ല്ലേ ആഹ് ആഹ്
ഇപ്പൊ ട്യൂഷന് മോളിനിപ്പോ പത്തി വീട്ടിലൊക്ക കിട്ടീട്ട് ട്യൂഷൻ എടുക്കാന്ന് വെച്ചാ ട്യൂഷനായാൽ പിന്നെ ഒരു ഒഴിവുണ്ടാവുല
ആ ആഹ് മോളെത്രയില
മോള് എട്ടില്
ആഹ് എട്ടില ആഹ് ആഹ് അപ്പ അതെ അതെ ഇപ്പോഴത്തേക്ക് നിറയ പോഷനും ഹോം വർക്കും എല്ലാം ഉണ്ട് പിള്ളേർക്ക്. ക്കെ മ്ഹ്
കൊറ ഒന്നുംല്ല കൊറച്ചൊന്നുമല്ല, കൊറേ എല്ലാ വിഷയത്തിന്നും കൊടു ക്കെ ചെയ പിന്നെ പിന്നെ ട്യൂഷന് ചേർത്തി അത് വേറെ ഇത് വേ
അതെ അതെ അതെ പത്തിലൊക്കെ വിടണം കേട്ടോ ട്യൂഷന് പത്തിലൊക്കെ വേണം ഉ ഉ ആ ആ എവിടെ ഗവൺമെ ഗവൺമെന്റ് സ്കൂളാ
ആഹ ഗവമന്റ് സ്കൂൾ തന്നെ
ആഹ ആഹ് ആ ഉം അങ്ങനെ ഓ അതെ അപ്പൊ വീട്ടിൽ വന്നൊക്കെ ഇങ്ങനെ പറയൂ ഇന്ന് കൊറെ ഹോം വർക്കയിരുന്നു അങ്ങനെയൊക്കെ
ആഹ കൊറെ ഇത് ചെയ്ത് തീർക്കാനാവൂല എന്നൊക്കെ പറയും പിന്നെ ഞാൻ നല്ലോണം സോപ്പട്ട പിന്നെനെ ത് അവരന്നെ ചെയ്യൂ ഇരിക്കാൻ ഏറ്റക്കെന്ന ഇന്ന് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ കൊഴപ്പമില്ല പിന്നെ സ്പോർട്സ് അങ്ങനേലൊക്ക താല്‌പര്യ
സ്പോർട്സ് ഒന്നും എനിക്ക അറിഞ്ഞുകൂട ഇപ്പം എന്തോ വേഡ് കപ്പ് എന്തോ നടക്കല്ലേ വേൾഡ കപ്പ്
ഓ ഫുട്ബോള്
കാണോ
ഇല്ല ഞാന് കാണാറില്ല കുട്ടികള് കാണാറുണ്ട്
ആ ആ എനിക്കിതിനെ പറ്റി ഒന്നും അറിഞ്ഞൂട ആ അപ്പൊ സെയിം റ്റു സെയിം ആ ആ
ക്കറ്റ് ഞാൻ കാണാറുണ്ട് ഞാനീ കല്യാണത്തിന്റെക്കെ മുന്നേ ഉപ്പ ഉപ്പാന്റക്കെ കൂടെ ഇരുന്നിട്ട് കാണാറുണ്ട് അപ്പൊ അതിന്റെ പ്പോക്കെ മാറന്നോയിക്ക ആ സമയത്ത് ഞാൻ അതിന്റെപ്പ അതിന്റെ ചെറിയ ചെറിയൊരു
ഓ ആ ആ ആ ഇവിടെ അമ്മ കാണും ക്രിക്കറ്റ് എനിക്കാണെങ്കി അതിലെ സിക്സടിക്കണ മാത്രം അറിയ
ഉം ഫുട്ബോൾ തൊള്ളി അറിയൂല്ല പിന്നെ മോള് സ്പോർട്സ് ത്തിലും എല്ലാത്തിലും
ആക്റ്റീവാണല്ലേ ആ ആ ആ ആ പിന്നെ ഈ ഡാൻസ് സ് പാ ട്ട് അങ്ങനെയൊക്കെ
നന്നായിട്ട് കളിക്കും ആ സ്കൂള് ഇല്ല പഠി ക്കാനൊന്നും വിടുന്നില്ല സ്കൂളിലങ്ങനെ പരിപാടി ഉണ്ടാവുമ്പോ
ആ ആ ആ ഒ അങ്ങനെയല്ലെ ആ ആ പിന്നെ ഈ യാത്രയൊക്കെ ഇഷ്ടമുള്ളതാണ് ആണോ
ഓ യാത്രയൊക്കെ ഇഷ്ടമുള്ളതാണ് യാത്രയാ ഇഷ്ട്ടൊള്ളു ദൂരെ പോകുവാണെങ്കില അത്രേയും അല്ലേ
അതെ അതെ അതെ നമ്മളിവിടന്നൊക്കെ കുറച്ച് ച്ച് മാറി നിൽക്കുമ്പോഴത്തേക്കും ഒരിതന്നെ സന്തോഷൊക്കെ തന്നെ
ആ അതന്നെ എനി ഇപ്പൊ കുട്ടികള് സ്കൂളൊക്കെ ആയതോണ്ട് ഒന്നും നടക്കൂല്ല വെക്കേഷന് പോയിരുന്നു
ആ ആ ആ
ഇപ്പൊ കുട്ടികള് സ്കൂളി പോയപ്പം വെക്കേഷനൊക്കെ ആവണ്ടെ
അതെ അതെ ഇനിയിപ്പോ ഓണ വെക്കേഷൻ വരുവല്ലോ ഇനിയിപ്പം പത്ത് ദിവസം ഉം അല്ല ആ ആ അല്ല ഓണത്തിനിങ്ങനെ ഏ ഫുഡ് എല്ലാം വെക്കോ ഇങ്ങനെ സദ്യൊക്കെ വയ്ക്കോ
ആഹ ഞങ്ങള് വെക്കാറുണ്ട് ഇവിട
അ അ അ അ ഏത് പായസം ക്കെയാണ് ഇഷ്ടം കൂടുതല്
ഞാന് വെച്ചിരുന്നത് സേമിയ പായസ ഒരു വട്ടം സേമിയ പായസം വെച്ച് ഒരു വട്ടം പിന്നെ ഈ കിച്ചടി പ്രദമ ന്ത
കിച്ചടി പ്രഥമന
കിച്ചടി പിന്നെ നിങ്ങെന്താ അതിന് പറയാന്നറിയില്ല ചെറുപയറിന്റെ ചെറിയ
പ പ പയർ വൈസോ
ആ അതെ നെ
അ അ അ അ ഓരോടത്തും ഓരോ ഇത് ഒന്നും മന വില്ലേ കിച്ചടി എന്ന് പറയുമ്പോ നമ്മള ഇവിടെ വെള്ളരിക്കൊക്കെ ഇങ്ങ എരിഞ്ഞ്
ആഹ അതല്ല അതല്ല ഇല്ല ഇല്ല അതല്ല
ആഹ അത് അല്ലെ ഇത് തന്നെ മാറി അല്ലേ
ആ അത് തന്നെ, ഓരോ നാട്ടില് ആ ആ, അത് കുട്ടികൾക്ക് അതൊക്കെ ഇഷ്ട
ആ, ആ മധുരമൊക്കെ കഴിക്കണ ഇഷ്ടാ
മധുരത്തിനോട് വലിയൊരു ഇഷ്ട വില്ല എന്നാലും മധുരം കഴി മധുരത്തിനേക്കാളും കൂടുതല് അതെ
എരിവിനോട് ആ അതിപ്പം ഇപ്പ ഇപ്പഴത്തെ കാലത്തുള്ള എല്ലാം മ് പിള്ളേരിങ്ങനെ തന്നെ മധുരം ഇത് കാണൂലേ പക്ഷെ എരിവ് അ അ അതെ ഭയങ്കര ഇഷ്ടാണല്ലേ, അ അ ആ പേരിന്
ഓ
ആ, അങ്ങനെ
ഓ
ചേച്ചിക്ക് എങ്ങനാ മധുര ഇഷ്ട്ടാ, എനിക്ക് മധുരം ഒരുപാട് പറ്റൂല, കൊതിക്ക് കഴിക്കും എനിക്ക് മധുര ഒരുപാട് പറ്റൂല്ല, ചേച്ചിക്കോ
എനിക്ക് മധുരവും എനിക്ക് അങ്ങനെ വലിയ താല്പര്യ ഇല്ല കൊറച്ചൊക്കെ കഴിക്കും, പിന്നെ ഒരുമാതിരി അങ്ങാവും, അതന്നെ എന്റെ മോള് പറയും മധുരം കഴിച്ചിട്ട തല കറ
ആ ആ
അവക്കങ്ങനെ ഇഷ്ടം ഇല്ല
കഴിക്കാതിരുന്ന് കഴിക്കുമ്പോഴത്തേക്കേ
ആ, ഒരുമാതിരി ഒന്നൊക്കെ കഴിക്കാ എന്നല്ലാത കൂടുതല് കഴിക്കനാവുല്ല
അല്ല, ആ, ആ, ആ ആ, ആ, നിങ്ങടെ എവിടെയെ ഈ പായസത്തിലോ എങ്ങനെങ്ങങ്ങനെ കോമ്പിനേഷൻ ബോളി അറിയാവോ
അതെ ഞാന് ഫോണില് നോക്കിട്ട് ഒരു വട്ടം ഉണ്ടാക്കിയിന്ന്
ആഹ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നന്നിട്ട്
പിന്നെ ഇഷ്ടപ്പെടാന് ഭയങ്കര ഒരു അതിലും പ പായസത്തിും രണ്ട കൂടെ മധുരമായപ്പോ ഭയങ്കര മധുരം
ആ ആ് ആ ഞങ്ങുടെ ഇവിടെ ആ ആ ആ ആ് ഞങ്ങളുടെ ഇവിടെ ഇതുപോലെ കല്യാണത്തിന കൂടുതൽ ഇങ്ങനെ ബോളി പായസം പിന്നെ ഈ പൂന്തി അറിയ മോ പൂന്തി
ആ മറ്റേ കടലപ്പൊട ന്ന സംഭവം
ആ അതെ അതെ അതെ ആ മഞ്ഞക്കളർ ഉണ്ട് ഉണ്ട് ആഹ അത് പായസം അത് ഇവിടെ ഈ ലഡു ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറച്ച് മാറ്റിട്ട് പസ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മള് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന ഇങ്ങനെ പായസം ഉണ്ടാക്കിട്ട് അതിൻന്റെ കൂടെ കഴിക്കും
ഏ ഏ അ ശരി അങ്ങനെ അത് ഞാൻ ഇപ്പ ചെയ്ത് നോക്കിയില്ല നോക്കി നോക്കണം
അത് എളുപ്പമാണ് പക്ഷെ ചെയ്തൊണ്ട് നിക്കണ പാടേ ഉള്ളു
ആഹ
ക്കെ നമുക്ക് ലഡു ഉണ്ടാക്കാം തുവല്ല പൈസ ടെ കഴിക്കേം ചെയ്യാം
ആഹ് അതെങ്ങനെ ബോള് ബോളായി വരിയ ഈ കയ്ല്മ്മല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനാ ക്കുന്നത്
അല്ല നമ്മുടെ ഈ മറ്റേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പഴത്തേക്ക് ഇങ്ങനെ പൊത്ത് പൊത്തായിട്ടുള്ള ഇങ്ങനെ ഒരു തവിയുണ്ടല്ലോ അയിന് എന്തോ പറയുന്ന
ഞങ്ങളവിടെ മറ്റേ അരി പ്പ കയ്ലെന്നാ പറയ
ആഹ് ആഹ് സംഭവത്തില് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിക്കും. ഒഴിച്ചിട്ടിങ്ങനെ ഇങ്ങനെ അനക്കും. ഒരുപാട് ലൂസ് ആവല്ലെ യിന്റെ മാവ്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനിങ്ങനെ ഇങ്ങനിങ്ങനെ ആട്ടിയാട്ടി ഇങ്ങനെ ഒഴിക്കുമ്പഴ്ത്തേക്ക് കുഞ്ഞു കുഞ്ഞ് ബോളായി റ്റ് വെരും. അങ്ങനെ പിന്നെ അത് ഉണ്ടാക്കുന്ന സാനം വേറെ ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെ.
ആഹ് ഉണ്ട ണ്ടായിരിക്കും അത്.
ഉണ്ടായിരിക്കാം അതെ അതെ ഞങ്ങള് പിന്നെ അങ്ങനെയൊന്നുമില്ല പിന്നെ ഈ സേവനാഴിയിലെ
ക്ക്യ് ന്ന്. എപ്പള് ന്നറിയോ. പിന്ന ഇത് ഇണ്ട്ട്ടോ പാനിപൂരിയില്ലേ
പാനിപൂരിയോ? ആഹ്
അതിന്റെ അതിന്റെ പാനീന്റെ ഉള്ളില് ഇങ്ങനൊരു ബോള് ബോള് ബോള് സംഭവം
ആഹ് ആഹ് അതെ അതെ
അന്നേരെയാണോ അതൊരീസം ഞാൻ വീട്ടന്ന്ണ്ടാ ക്ക്യാറം അന്നേരം അയിന്റെ കൂട പിന്നെ കുറച്ച് ഉണ്ടാക്കിട്ടേള്ളൂ
ങ്ങനണ്ടാരുന്നു പാനിപ്പൂരി?
അന്ന് ഉണ്ടാക്കിയേര ന്നായി പിന്നെ അത് പൊറത് ന്ന് വാങ്ങാൻ വാങ്ങുന്ന ഇണ്ടല്ലേ നമ്മള് പൂരി അയിൻ്റെ പുറത്ത്ന്ന് ആഹ് ബോള് അല് പുറത്തുന്ന് വാങ്ങുവല്ലോ എന്നിട്ട് ഞമ്മള് ഇവട്ന്ന് പൊരിച്ചെടുക്ക്ന്ന് അത് വാങ്ങി ബാക്കി ഞാൻ ഇവട്ന്ന്ണ്ടാ ക്കി. നന്നായി നല്ലയേരുന്നു.
ആ ആ ആ പുളി വെള്ളോ ഒരെണ്ണം
ആ ഒരെണ്ണം പുളിവെള്ളോം ഒരെണ്ണം മല്ലീചെപ്പിന്റെ
ആ മല്ലിച്ചെപ്പാ ആ ആ ആ ആ ആ ഞങ്ങൾ അങ്ങനെ വീറ്റുണ്ടാക്കി കില്ലേ ന്നാള് ലുല്ലു മാളിൽ പോയപ്പം അങ്ങനെ ഉണ്ടാക്കി അ ആ ഹലോ ഹലോ കേക്കാവോ അ ആ ആ കേക്ക്ന്നു കേക്ക്ന്നു
ൻ്റുള്ളില് ഉരുളക്കിഴങ്ങും
ആ ആ ആ ആ ആ അതെ അതെ അതെ അതെ അല്ലെ ഉരുളക്കിഴങ്ങിൻ്റോട് എന്തെങ്കിലും ഇടോ എന്തെങ്കിലും മസാല എന്തെങ്കിലിടോ
എയ്ല്
ഈ മ ഈ ഈ ഈ പാനിപ്പുരിയിലെ നമ്മളീ ഉരുളക്കിഴങ്ങിന്റെ ഒരു
ആ അതില് നമ്മള് പിന്നെ മസാലദോശ ക്ക്ണ്ടാക്കുന്നില്ലേ അതിന്റെ എല്ലാ മസാല ഇടില്ലെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടീട്ട്
ഓ അങ്ങനെയെല്ലെ കടല് കടല ഗ്രീൻ പീസ് അതൊക്കെട്വോ
ആ കടലയും ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ഇടുന്നില്ല കടല ചെർതായിട്ട് ഞാനിട്ടിട്ടില്ല കടല
ആ ആ ആ ആ ആ അങ്ങനെയെ
ഉം ആം
ആ ടേസ്റ്റ് ഉണ്ടല്ലേ ന നമ്മളങ്ങനെ ഉണ്ടാക്കിട്ടില്ല പിന്നെ ഇതിലിങ്ങനെ പൊടിച്ചിട്ടിട്ട് ഇങ്ങനെ ഇണ്ടാക്കുവല്ലാ നമുക്കിങ്ങനെ പാെർത്തിന്ന് ഇങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോ കിട്ടുവല്ല പൊടിച്ചിട്ടിട്ട് ആ ആ അത്
ത്ത്ന്ന് കഴിച്ച്
ആ ആ അതെനിക്ക് അത്ര ഇതില്ല പക്ഷെ പാനി പൂരിയാണ് കൊറച്ചൂടെ ഇത് ആ
വേറൊര് ഒര്ത്ണ്ടല്ലോ ചെറു ബബ അത് സൂപ്പറ
അതെ അതെ അതും കൊള്ളാം
പറ്റാത്ത എനിക്ക് വല്ല
ആ ആ ആ അതെ അതെ അതു എനിക്കിഷ്ടാ അത് നമ്മളിങ്ങനെ പാനിപ്പൂരി അല്ലാതോ ഇങ്ങനെ കഴിക്ക്ണേണ് സം അല്ലെ ആ പിന്നെ അവരതിൻ്റെ പുറത്തോടെ എന്തോ ഒര് മ റ്റെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചമ്മന്തി പോലെ എ ന്തോ ഒരു സാധനം ഇങ്ങനെ ഒഴിക്കും എന്തൊക്കെയോ എല്ലുകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള എന്തോ
ആ അത് പൊറത്തുന്ന് പിന്നെ എന്തല്ലാന്നൊ അങ്ങനെയും നോക്കി ട്ടില്ലാ പക്ഷെ ഇത് നല്ല രസ് സാ മറ്റെ ഒരു മിക്സർ അയ്ല് ഇട്ടിട്ട് വരുന്ന
ആ ആ ആ ആ ആ ആ ഓരോടത്തും ഓരോ ടെസ്റ്റ് അല്ലേ
ഓ എന്നാ ശരിട്ടോ